ക്കൻ പറയാ
ഉം പിന്നെ മഴയുണ്ടായിരുന്നോ
ഇന്ന് മഴയില്ലായിരുന്നു നല്ല വെയിലായിരുന്നു അതുകൊണ്ട് തുണികളൊക്കെ ഉണക്കി
ആ എവിടെ പക്ഷേ മഴയായിരുന്നു
ഇവിടെ മഴയില്ലായിരുന്നു ഇവിടെ നല്ല വെയിലായിരുന്നു പക്ഷെ ഒരു മന്താരം പക്ഷെ കൊറച്ചു കഴിഞ്ഞപ്പോ മഴ വന്നു മഴയില്ലായിരുന്നു ഒരു മന്താരം വന്നു പിന്നെ വെയിലായിരുന്നു
ഇവിടെ പെയ്ത് ഇവിടെ നല്ലായിട്ട് പെയ്തു മഴ ഇവിടെ തുണിയ ഒന്നും ഉണങ്ങിയില്ല ചേട്ടാൻന്റെ ഒരുപാട് തുണി കഴിവാനുണ്ടായിരുന്ന കഴവിയിട്ടെങ്കിലും ഒന്നും ഉണക്കിയില്ല
ഉം ചേട്ട എനിയന്നാ പോണേ
ചേട്ടൻ നാളെ മറ്റന്നാള ആയിരിക്കും പോന്നെ മറ്റന്നാള് ഞങ്ങളുടെ അമ്മൂമ്മ മരിച്ചന്റെ കുളിയാ പതിനാറ് പതിനാറ് തകയുമ്പം ഇങ്ങനെ നമുക്ക് പോലെയുള്ളവർക്ക് ഇങ്ങനെ അവര് കർമ്മങ്ങളൊക്കെയുണ്ട് നാളെയാണ് ശരിക്കും പതിനാറ ആവുന്നത് ആ പക്ഷെ നാളെ എന്തോ ശുദ്ധ പിിണ്ടന്നോ അങ്ങനെ ഏതാണ്ടാ പറഞ്ഞെ നാളെ നടത്തും കുളിയില്ല കുളി മറ്റന്നാളാ
പടവ് കഴിഞ്ഞട്ട പോത്തലോ ചേട്ടൻ
അതെനിക്ക് അറിഞ്ഞുട ഞാന് സൂക്ഷം പോലെ ചോദിച്ചില്ല എന്നാ പോണേന്ന്. ഏച്ചി നാളെ രാവിലെ പോവും.
ചേട്ടൻ കൊണ്ടാക്കോ? ഉം
ആഹ് ചേട്ടൻ കൊണ്ടാക്കും രാവിലെ വെളുപ്പിനെ പോണം മൂന്നേ ബസ്സ്
ഉം ഉം
അം മൂന്ന് മണി കഴിയുമ്പോ പോണായിരിക്കും.
ഉം ഉം പിന്നെ ക്ലാസ്സിന് പോണ്ടേ നാളെ
ആഹ് നാളെ ക്ലാസ്സ്ന് പോവുന്നുണ്ട് മറ്റന്നാള് ചിലപ്പഴേ പോവത്തൊള്ളൂ.
ഉം ഹം പഠിത്തൊക്കെ നടക്കുന്നുണ്ടോ?
പഠിത്തം ആ നടക്കുന്നുണ്ട് ഇനി ഒരു പരീക്ഷ വ രുന്നുണ്ട് പതിനേഴാംതി.
ഹ് ഉംം പനി ആയോണ്ട് ഇപ്പോ പഠിത്തൊന്നും നടക്കത്തില്ലല്ലോ
ഉം കുറവാണ് എന്നാലും സമയം കിട്ടുമ്പോൊക്കെ പഠിക്കുന്നുണ്ട്.
ഹു ഉം.
പിന്നെ അമ്മയ്ക്ക് വയ്യാത്തൊണ്ട് പതിനേഴാം തീയതി ഒരു എക്സാം ഉണ്ട്
ജൂൺ പതിനേഴോ.
ആഹ് ഇപ്പം ഈ ബുധനാഴ്ചയോ
ഹു ഹും ഉം അവിടെ അ ടുത്താണോ.
ആഹ അടുത്ത.
ഹു ഉം.
പക്ഷെ അവസാനത്തെ സമയത്ത വൈകുന്നേരവാ ഇപ്പൊ താമസിക്കും വീട്ടി വരാൻ.
അ ഹാ ഹാ ഹ.
അപ്പം ചിലപ്പോ വണ്ടിയിലയിരിക്കും പോവുന്നെ.
ഉം ഹ് ഹ ആഹ് വണ്ടി പോവുന്ന നല്ലത്. താമസിക്കുകവാണെങ്കിൽ വണ്ടിൽ പോവുന്നേല്ലിയോ നല്ലത്.
ആന്ന് പിന്നെ അവിടെ വ ഇത് റോഡ് പണി ആയത് കൊണ്ട് വണ്ടി അവിടെ വെക്കുംന്ന് എനിക്ക് അറിഞ്ഞുടാ
ആമ് സൂക്ഷിച്ചൊക്കെങ്ങ് പോയാ മതി രാത്രിയൊക്കെ ബസ് കുറവായിരിക്കുമല്ലോ.
ആ പിന്നെ നാളെ തൊട്ട് ബസ് ഫ്രീ ടിക്കറ്റ് ഒക്കെ
അത് പക്ഷെ എല്ലാ ബസിനും ഇല്ലല്ലോ?
ഇല്ല ഓർഡിനറി ബസിനേ ഒള്ളു.
ഹ് ഉം കുറച്ച് നാളത്തേക്ക് കാണുമായിരിക്കും. പിന്നങ്ങ് മാറുവായിരിക്കും.
ആഹ എന്തായാലും നോക്കാം നാളെ ഒമ്പത് മണിക്കെങ്ങാണ്ട് ഉദ്ഘാടനം.
ഹും ഹും രണ്ട് നാളത്തൊട്ട് കെ എസ് ആർ ടി സിക്ക്റ്റെണോ പോവുന്നെ.
നോക്കട്ടെ. പറ്റുവാന്നെ പോണം പിന്നെ രാവിലത്തെ കെ എസ് ആർ ടി സിയുടെ സമയം ഒന്നും എനിക്ക് അറിഞ്ഞു കൂടാ അതുകൊണ്ട് രാവിലെ കൊറച്ച് പാടായിരിക്കും. വൈകുന്നേരം നോക്കാം.
ഉം ഹം ആഹ് അങ്ങനെ കൊറെ പൈസ ലാഭിക്കല്ലോ നിങ്ങക്ക്.
ഉം പിന്നെ സമരത്തിന് ഇറങ്ങുന്നന്ന് പറയുന്നു നാളെത്തൊ
ഉറപ്പായിട്ട് ഇറങ്ങും പ്രൈവറ്റ് പ്രൈവറ്റ്. മറ്റ് ബസ്സുകാരൊക്കെ ഇങ്ങ് ഇറങ്ങിക്കോളൂഠ അത് കുറച്ച് നാളത്തേ കാണത്തുള്ളൂപ്പൊ.
അത് അതേ കാണത്തുള്ളൂ പിന്നെ അറിഞ്ഞു കൂട്ടാ എന്തോ ആവുന്ന്.
എനിക്ക് ഗവി ട്രിപ്പൊക്കെ പോണന്നുണ്ടായിരുന്നു.
പക്ഷെ ലോങ് റൂട്ടൊന്നും ഇല്ലെ.
ലൗറൂട്ട് പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലോട്ട് ഓർഡിനറി ബസ് ഉണ്ടല്ലാ.
ഓ പകുതി വരെ പൈസ കൊടുത്ത് പോയിട്ട് അവിടുന്ന് അങ്ങോട്ട് പൈസ കൊടുക്കാതെ പോവാനോ?
ഇവിടെന്ന് പ കൊട്ടാരക്കരെന്ന് പത്തനംതിട്ട വരെ ഓട
ഉം ഉം
അങ്ങനെ വേണേലും പോവാ
ആഹ് ആഹ് ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ
ആഹ് നന്ദിയുണ്ട്
ഉം ഉം
നോക്കട്ടെ നടക്കുവോന്ന് അറിഞ്ഞൂടാ ഉം നാളത്തെ കാര്യം കഴിയുമ്പോ അറിയാം ഉദ്ഘാടനൊക്കെ കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളായിരിക്കും.
പിന്നെ അമ്മൂമ്മയ്ക്ക് എങ്ങനെ ഉണ്ട്.
അമ്മമ്മയ്ക്ക് കുഴപ്പില്ല കൈവേദന.
ഇപ്പഴും ഉണ്ടോ കൈ വേദന.
ആഹ് എടയ്ക്കിടക്കൊക്കെ കൈ വേദന വരും.
അപ്പൊ എന്തു ചെയ്യും.
മരുന്നുണ്ട് അത് കഴിക്കുമ്പോ കുറയും പിന്നെ തടവും.
അതി വേദന വരുമ്പോ മാത്രന്നൊ ഈ മരുന്ന് കഴിക്കുന്നത്.
അല്ലല്ല എല്ലാ ദിവസവും കഴിക്കാനുള്ള മരുന്ന അത് കഴിക്കുമ്പോ കുറയും.
ഫിസിയോ തെറാപ്പി വല്ലതും ഉണ്ടോ?
ഏയ്‌ ഇല്ല ഇല്ല.
ഉം വല്ലാതെ നീ തടവി കൊടുക്കോ?
ആഹ് എടക്കൊക്കെ.
തന്നെ കഴിക്കത്തില്ലെയോ.
ഇപ്പൊ കൊഴപ്പമില്ല ഇടക്ക് ഇല്ലായിരുന്നു ഇപ്പൊ പിന്നെ കഴിച്ചു തുടങ്ങി.
ഉം നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ?
നടക്കാനൊന്നും കൊഴപ്പൊന്നുല്ല വയ്യാതായ വയ്യെ കിടത്താരിക്കും. ഇപ്പൊ ജോലിയൊന്നും ചെയ്യാറില്ല അമ്മയ ചെയ്യുന്നെ ജോലിയൊക്കെ കുറച്ച് ദിവസായിട്ട് ഇപ്പൊ അമ്മയ ചെയ്യുന്നെ.
ആഹ് ആഹ് ആരേലും ആരും വന്നില്ലേ മാമമ്മാരും മാമ്മിമാരും ഒക്കെ കാണാൻ.
മാമമ്മാര്. മാമ ഒന്നും ഇല്ല മാമ എല്ലാസോം വന്നിട്ട്.
അയെന്താ
അവൻ
മാമിമാർക്കൊന്നും വേണ്ടയോ?
സ്കൂൾ തൊറപ്പും പിള്ളേ ര് നടക്കുവ
ആഹ് അങ്ങനെ ഉം
ഇ ച്ചു പിള്ളേര അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അതോണ്ട് വന്നിൽ. ല്യ ഇതുവരെ വന്നില്ല
അവിടെ അ അടുത്തുള്ള മാമി ഇല്ലയോ മാമി ആ മാമിയും വന്നില്ലയോ?
ഇനി നാളെ എന്ത് പരിപടി
കേക്കുന്നില്ലേ?
ആ ഹലോ ഹലോ കേക്കാവോ?
ആഹ് എനിക്ക് കേക്കാം.
കേക്കാവോ?
ആ ഓക്കെ കുംലൊ
ഉം നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല അ വൊ ആരേലൊക്കെ വിളിക്കുവാന്നെങ്കിൽ എങ്ങോട്ടേലൊക്ക ഒന്ന് പോവും
ഉം പഠി പഠിത്തത്തിന്റെ കാര്യൊന്നും നോക്കിയില്ലെ പിന്നെ
എന്തോ
പഠിത്തത്തിന്റെ കാര്യം ഒന്നും നോക്കിയില്ലേ പിന്നെ
നോക്ക ട്ട് ണം പൈഷേടെ കുറച്ച് വിഷയം കാരണം ഇങ്ങനെ സ്റ്റോപ്പ് വച്ചേക്കുവാ
ഓ എന്നാ ഇനി പോവ്ന്നേ പഠിക്കാൻ
അടുത്ത മാസം നോക്കണം
ഉം എന്തേലും നല്ല കോഴ്സെ
എന്ത്
നല്ല കോഴ്സ് നോക്കിച്ചേരാ
ആറേയൊള്ളു
പിന്നെ പോന്നിടത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ വാല്യൂയുള്ളതാണോന്ന് നോക്കിട്ട് വേണം പോവാൻ
ശരി
അറിയാവുന്നേ ആന്നോ പോന്നേക്കെ തെരക്കിയോ
തെരക്കി കുഴപ്പമില്ലാത്തെയാണ് പോകുന്നത് പിന്നെ പൈസയുടെ ഒരു ഇതേ ഉള്ളൂ പൈസ കിട്ടുവാണെങ്കിഅങ്ങോട്ട് അങ്ങ് പോവാന്ന് വിചാരിച്ചിരിക്കുവ
ഒരു വർഷത്തെ കോഴ്സാണോ
അല്ലല്ല
എത്ര നാളത്തെയാ
ഇത് സേഫ്റ്റി കോഴ്സാ ഒരു മാസത്തെ
ഒരു മാസ ഒള്ളോ
ഉം
ഉം ന്നാ നോക്ക്
നോക്കണം
എല്ലാരോടും ചോദിച്ച് തെരക്കിയിട്ട് വേണം പോവാൻ
ഉം അങ്ങനെ പോവത്തുള്ളു എടുത്താടിയൊന്നും പോവ്ന്നില്ല
ഉം ആരേം തട്ടിപ്പാ സർട്ടിഫിക്കറ്റിനൊക്കെ എല്ലാടും വാല്യൂള്ളാന്നും നോക്കണം പൊറത്തോട്ട് പോവാന്
അങ്ങനെ നോക്കീട്ടെ പോന്നൊള്ളു അതയിങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചുമ്മാ പൈസ കൊണ്ട് കളയണ്ടല്ലോ
ഉം അയ് ശരിയാ
ഉം പിന്നെ വേറെന്തോ
പിന്നെ എല്ലാരും ആഹാരൊക്കെ കഴിച്ചോ
എല്ലാരും ആഹാരം കഴിച്ചു കിടന്നു നാളെ രാവിലെ ഇനി ജോലിക്ക് പോണം
ആഹ് അമ്മുമ്മയൊക്കെ നേരത്തെ കെടന്നോ
ആഹ് അമ്മൂമ്മ മരുന്ന് കഴിച്ചിട്ട് നേരത്തെ കെടന്നു
അമ്മൂമ്മയ്ക്ക് നേരത്തെ ഭക്ഷണം കൊടുക്കോ
ആഹ് അമ്മുമ്മ ഒര് എട്ട് ഓക്കേ മണിയൊക്കകവുമ്പോ കഴിക്കും
അമ്മൂമ്മയ്ക്കും രാത്രിയില് ചോറ് തന്നാണോ
അമ്മൂമയ്ക്ക് രാത്രി ഓട്സോ ചപ്പാത്തിയോ അങ്ങനെ എന്തെലും
ആഹ് ശരിയെന്നാ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാവെ
ഉം ഓക്കെ ശരിയന്നാ